ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ണ് ണ്ട്.
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു.
എന്തായിരുന്നു സ്പെഷ്യല്?
സ്പെഷ്യൽ മീൻ കറിയേര്ന്നു.
ആഹ്.
ഭക്ഷണം കഴിച്ചോ ആഹ് മീൻകറിണ്ടായിരുന്നു മീൻകറിയും മീൻ വർ ത്തതും.
അല്ല ഞങ്ങളും ഭക്ഷണം കഴിച്ചു.
എന്തായിര്ന്നു.
കഴിച്ചേച്ച്. ഫുഡ് പൊറോട്ട ഇണ്ടായിര്ന്നു. ചിക്കൻ കറി ഇണ്ടായിര്ന്നു. പിന്നെ പിന്നെ ബീഫ് ഫ്രൈ ഇണ്ടായി കേക്കുന്നുണ്ടോ?
ആഹ് കേക്ക
ഉം.
രാത്രിൽ ഇങ്ങനെയൊക്കെയാണോ ഭക്ഷണം കഴിക്കുക?
ഇല്ല എപ്പഴും ഇല്ല അഹ് വല്ലപ്പോഴും. എന്തെങ്കിലും വെറൈറ്റി ഫുഡുകൾക്കെ ആക്കാറുണ്ടോ രാത്രി അല്ലെങ്കില് ഇപ്പം ചോറ് ഒക്കെ തന്നെയാണോ?
ഉം രാത്രി വെറൈ ഫു വെറൈറ്റി ഫുഡുകൾ ആക്കാറില്ല ചോറ് കറികളും തന്നെയാണ്.. ക്കാറ് വല്ലപ്പോഴും. ആഹ് വല്ലപ്പോഴ് മാത്രേ ആക്കാറുള്ളൂ. അത് മക്കൾ ഹെ മക്ക ക്ക് വേ പരമാവധി ആരം വീട്ടിലെ ഫുഡ് കഴിക്കാനാണ് പ്രോത്സാഹിപ്പിക്കല്.
ആഹ് ഞങ്ങളും വീട്ടില് ഫുഡ്ണ്ടാക്കുന്നത് പ്പ നമ്മള വീട്ടിൽ തന്നെ ഇണ്ടാക്ക്ന്ന പൊറോട്ട.
ആണോ. താണ് ഏറ്റവും നല്ലത്.
ആഹ് ഇ നമ്മളെ എടക്കൃട്ടോ ഇന്നിപ്പോ. സൺഡേ അല്ലേ സൺഡേ എല്ലാ സൺഡേയ്സും എന്തെങ്കിലുക്കെ ഒരു സ്പെഷ്യൽ ഇണ്ടാവും.
പ്രാവശ്യമപ്പെട്ത്തുക.
മക്കളെയും പച്ചക്കറികൾ കഴിക്കാൻ കേൾക്കുന്നില്ല?
ആഹ് ട കഴിക്കും സൺഡേസ് മാത്രം.
ആഹ്. നല്ല ഭക്ഷണത്തിന്റെ കു ആഹ് ഭക്ഷണത്തിന്റെ കൂടെ പഴങ്ങളും പച്ചക്കറികളും. പാല് മുട്ട മീന് ഒക്കെ. എല്ലാ എല്ലാം കൂട്ടണം.
ആഹ് എല്ലാം കൂട്ടും കൂട്ടായി ഒന്നുല്ല ഈ പറ്ഞ്ഞ പോലെ സണ്‍ഡേസ് നോമ്പൊക്കെ മാത്രം എന്തെങ്കിലും. ഒരു സ്പെഷ്യൽണ്ടാവും ബാക്കിയുള്ളസം ഈ പ്പയാറ്. അടെല്ലാം നമ്മള് സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന തന്നെ പച്ചക്കറികൾട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ്.
മ്.
അങ്ങനെ പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാകണ്ടേ. അപ്പൊ സന്ദേസ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിരിക്കും ഇന്ന് പൊറോട്ട ഉണ്ടാക്കി.. ആഹ ച്ചി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉച്ചത്തെ പിന്നെ വൈകുന്നേരം കുറച്ച് ബീഫ് ഫ്രൈ ആക്കി.
ഉം
ഇയിപ്പ നാളെ രാവിലത്തേക്ക് ഏഹ.. എന്തെങ്കിലൊക്കെ വെറൈറ്റി നോക്കി വെക്കണം.
മ് നന്നായി ഭക്ഷണം കഴിക്ക രാവിലത്തെ ഭക്ഷണം മിക്സ് ചെയ്യെ ചെയ്യരുത് രാവിലത്തെ ഭക്ഷണം കഴി ചെങ്കിയിലാണ്.. നമ്മള് ഹെ മനസ്സിനും ശരീരത്തിനൊക്കെ ഉന്മേഷം ഉണ്ടാവയുള്ളൂ.
അതെ അതെ അതെ
അതുപോലെ രോഗങ്ങള് രോഗങ്ങളെ കുറെ പ്രതിരോധിക്കാനും.. ഭക്ഷണം കഴിക്കണം.
ആഹ് അതെ
പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാ അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ്.. പ്രതിരോധ ശേഷിക് ലഭിക്കുകായില മീനും കൂട്ടണം അതുപോലെതന്നെ പച്ചക്കറികളും കു കഴിക്കണം.
ആ എന്തൊക്കെ ഫുഡുകള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാറുണ്ട്?
ഓരോ ദിവസം ഓരോ നായിട്ട ന്നെ കഴികാ ദോശയും ദോശ ചമ്മന്തി ചെലപ്പോ ഇഡ്ലിയും സാമ്പാറും ആയിരിക്കും
ആഹ്
ഓരോ ദിവസം ഓരോ ഫുഡാ കഴിക്കാ
ആണല്ലേ
ആഹ്
ആ ഇവിടെ അതാ നമുക്ക് അഹ് പുട്ട് നമിക്കിപ്പോഴും പുട്ടാ യിരിക്കും ട്ടോ കുട്ടേഛനെങ്ക എല്ലാ എല്ലരും ഈ പണിക്ക് പോന്നോണ്ട് പുട്ട് ബാക്കിയുള്ളതോക്കെെച്ച പത്ത് മണിയുമ്പത്തേും വിശക്കാൻ തുടങ്ങന്നറിയാം പിന്നെ പുട്ടാവുമ്പോം
ആഹ് ആഹ്
വെറൈറ്റി ഫു പുട്ടുകൾ ഉണ്ടാക്കും ചിലപ്പോ പുട്ടും കടലായായിരിക്കും അയില് പുട്ടും പഴം ഉണ്ടാവും പുട്ടും പയറുമായിരിക്കും ഇനിപ്പം ചിക്കനൊക്കെ ഇണ്ടെങ്കില് പു പുട്ടും ചിക്കനും ആക്കും അപ്പൊ പു പുട്ട് ഇണ്ടാക്കുന്ന സമയത്ത് തേങ ക്ക് പകരം എന്തയും ചിക്കൻ ആക്കും തേങ്ങയ്ക്ക് പകരം ചെന്ത ചിക്കൻ വെച്ചിട്ട് വെക്കും ഹലോ
ഉം പ
ആണ് ലെ ആഹ് ഞൻ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലൊക്കെ ട്രൈ ചെയ്യും ചപ്പാത്തി ഇണ്ടാക്ക ഒന്നാമത് സമയം ഇണ്ടാവില്ല നമുക്ക് സമയം വേണല്ലോ ഇണ്ടാക്കണെങ്കില്